ആ കേക്കാവോ?
കേക്കാം കേക്കാം.
ആ അവിടത്തെ ങ്ങള് എങ്ങനെയൊക്കെ പോവുന്നു.
ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്ന് എല്ലാം എന്തോ ഓല് പറയുന്നേ ഏതാണ്ട്ട് പഴഞ്ചൊല്ല് പറയല്ലോ അത് ഞാനങ്ങ് മറന്നുപോയി. അത് മുറക്ക് മുറക്ക് അതുപോലെ നടക്കുന്നുണ്ട്. അടിപൊളിയൊന്നും അല്ല എന്നാലും ആയ് മോറമോ അതിന്റേതായ രീതിയിൽ ഇങ്ങനെ പോകുന്നു. ആഹ് കുഴപ്പല്ല തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു.
ഉമ് ആഹ് പിന്നന്റെ കണ്ണിൻ്റെ ഒപ് പ്രഷൻ്റെ കാര്യം എന്തോയി
കണ്ണിന്റെ ഓപ്പറേഷൻ ഒന്നാം തീയതി ആഹ് ഒന്നാം തീയതി അല്ല രണ്ടാം തീയതി തെറ്റിപ്പോയി രണ്ടാം തീയതി
അപ്പൊ തലേദിവസം പോയി കിടക്കണ്ടേ അവിടെ?
വേണ്ട വേണ്ട ഒന്നും വേണ്ട നമുക്ക് അവുടുന്ന് മറ്റേ പ ഇപ്പൊ അയിനിപ്പോ അഡ്മി അഡ്മിഷൻ ഒന്നും ഇല്ല രാവിലെ പോവാ അ വൈകുന്നേരം ആഹ് അഞ്ചുമണി ആറുമണി യാകുമ്പോ ഇങ്ങ് വിടും. അങ്ങനാ ഉമ് ഇപ്പൊ ഇല്ലേ കമ്പ്യൂട്ടർ എല്ലാം ഇപ്പ ഇതല്ലേ?
അല്ല ഇതപ്പോ ഓപ്പറേഷൻ കണ്ണ് മാറ്റി വെക്കുന്നല്ലല്ലോ
അല്ല ലെൻസ് മാറ്റി വെക്കുവാ. കണ്ണൊന്നും മാറ്റി വെക്കുന്നില്ല.
ലെൻസ് മാറ്റുവല്ലേ. അതിനപ്പ എന്താ ലെൻസ് ആർട്ടിഫിഷ്യൽ അതോ വേറെ ആൾ
ആഹ് ഓരോ ഇതോ ണ്ടതായത് ഇരുപതിനായിരം തൊട്ട് ഒരു ലക്ഷം രൂപരെഒള്ളെ ലെൻസുകളൊണ്ട്. അത് നമ്മക്കിഷ്ടൊള്ള ലെൻസ് വെക്കാം.
ആഹ് അവരോട് ഇരു ഇര് മറ്റേ ഇരുന്നൂറ് മെഗാ പിക്സല്ന്റെ സൂമിംഗ്ള്ളത് വെക്കാൻ പറയണേ.
ഉം എന്തിനാ?
ഇന്നാല്ലെ ഇവിട്ന്ന് ചന്ദ്രനെ വരെ സൂമ് ചെയ്യാൻ പറ്റുന്നതാ.
ഓഹ് ഓഹ് ഹ്
ത ലെൻസ് കിട്ടും.
ഉം അതിനെക്കെ പൈസ ഒത്തിരിയാവത്തില്ലിയോ?
അതറിയത്തില്ല അത് നോക്കേണ്ടി വരും. ഏന്നെ അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാ പിന്നെ കുറേ നാളത്തേക്ക് റെസ്റ്റ് എടുക്കണഅ ല്ലേ? അയ്യോ? ഒരു മാസത്തേക്ക് അപ്പോ
അതാ വല്യ പാടാ ഏറ്റോം വല്ല്യ സങ്കടം കൊച്ച് ച്ചിനേറ്റം അവന അവനേ പണ്ടേ അന്നേ പറഞ്ഞിരുന്നേ അവനെ ആദ്തോസം കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കണേന്ന്. അപ്പ് ഉം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. ആറാന്തി ആമ്പോഴേ?
അവന ഫസ് ആത്യൊസം അവനെ അപ്പതന്നെ കൊണ്ടുവരുവാരിക്കും.
ഞങ്ങള് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഡ്രെ വിളിക്കാം ഡ്രൈവറെ വിളിക്കാം. അപ്പക്ക് വണ് ആഹ് ഇതുവരെ ഇന്ന് വരെ ഞങ്ങള് സ്കൂള് ഒന്നാം ക്ലാസ് തൊട്ട് ഇപ്പവരേം രണ്ടു പേരേം സ്കൂൾ തൊറക്ന്നൊസം കൊണ്ടാക്കുവ
ആണോ?
ഇതുവരെയും ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇന്ന് വരെ നാളത്തെ കാര്യം എങ്ങനെയാന്ന് അറിയത്തില്ല ഒന്ന എൽ കെ ജി മുതല്
പ ഇപ്പൊ ഈ ഇതുവരെയുള്ള സമയങ്ങൾ രണ്ടു പേരെയും ആദ്യത്തെ സം ഞങ്ങൾ എല്ലാരും കൂടെ കൊണ്ടാക്കുന്നെ. പക്ഷെ ഉമ് മോൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത സമയത്ത് എനിക്ക് പോകാൻ പറ്റ ല്ല ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എനിക്ക് ആഹ് എന്നെ വിട്ടില്ല ഡോ ഡോക്ടർ പറഞ്ഞു രു രക്ഷയില്ല ഒക്കത്തില്ലന്ന് പറഞ്ഞു യോ ആദ്യ അങ്ങനെ ആദ്യാ ആദ്യയിട്ട് അന്നാ പാതിരുന്നത് അല്ലാ ഞങ്ങളെ നാലു പേര കൂടെ എ എല്ലാവരുടെയും അഡ്മിഷനും ആദ്യത്തെ ദിവസം പോകുന്നേ
ആഹ് എന്റെന്ന് പറ എന്റെ ഓർമ്മല് ഞാൻ എന്നെ വീട്ടുകാര് കൊണ്ടിറക്കിയത് ഞങ്ങള അപ്പുറത്തെ അപ്പുറത്തെ അംഗന വാടി എങ്ങാണ്ടാ ഒന്നാം ഗ്ലാസ്സിൽ. ഒന്നാം ക്ലാസ്സ് മുതല് തന്നെ അവക്കോണ്ടിരുന്നു കാരണം ചേട്ടന്മാരും ഉണ്ടായിരുന്നു.
ഓ അതുകൊണ്ടാ ഞങ്ങളെ ഇവരെ ആദ്യത്തെ ദിവസ സ്കൂൾ തുറക്കുമ്പോ കൊണ്ടാകാം ചിലപ്പോ അവിടെന്ന് അവരേ വിളിച്ചോൊണ്ടേ വരുത്തുള്ളൂ
ആണല്ലേ ആ എന്നെ പിന്നെ ഒരു രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ്, ഒക്കെ അത് കഴിഞ് അതിനു ശേഷം പിന്നൊന്നും അവർ വന്നിട്ട്-
ഉം ഞാൻ വർത്താനം പറഞ്ഞു പറഞ്ഞു വന്ന് ഈ നമ്മുടെ
മൾബറിക്കകത്ത് ഒരു അഞ്ചാറ് വഴുത്ത കണ ഇപ്പ ഉണ്ടായിങ്ങ് പറിച്ച് കഴിച്ച് കറുത്ത് വഴുത്ത് തുടുത്ത് അത് ആ മധുരം ഭയങ്കര മധുരം അയ്യോ ആ
ആ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് മൾബറി.
കിനിഞ്ഞു പോയി അങ് എന്ന് വെച്ചാ അങ്ങ് അതീ നിന്നങ്ങ് പഴുത്ത് തൊട്ട അഞ് ഇറന്ത്‌ വീഴുവായിരുന്നു.
അത്രയായോ?
അത്രയായി ആറെ എണ്ണം ഉണ്ടായിരുന്നു ഞാൻ ആറും അങ്ങ് കഴിച്ച്. ആ
ആഹഹ ആ് ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ഒരു എന്തോ അ നമ്മുടെയൊക്കെ ഒരു അര അരയുടെ അത്രയും പൊക്കത്തിലുള്ള അത്രേ ഉള്ളു. പിന്നെ ഒത്തിരി ഒന്നും ആയിട്ടില്ല ഒത്തിരി
ഇത് കൊച്ചു കുഞ്ഞ് നമ്മുടെ കുഞ് വരോന്നെങ്കിൽ നിറച്ച് പിടിക്കും.
ഉം
എന്നും കാണും ഒന്നും രണ്ടും മൂന്നും കായൊക്കെ വീതം.
ആണല്ലേ?
ആഹ് ഹഹ
എന്താ മൾബറിയുണ്ട് മാങ്കോസ്തീനുണ്ട്.
ങ്ങങ്ക്ക് മൾബറി ഉണ്ട് മാങ്കോശ ഉണ്ട് കാര്യയി പോയി മാങ്കോസ്റ്റ് കൊടുത്തു വിട്ടില്ലല്ലോ ന്നിട്ട്
അതല്ലേ പറഞ്ഞ അ മാങ്കോസ്റ്റ് എടുക്കാൻ നോക്കിയിട്ട് മൊത്തം നോട്ടം തൊളയാ തൊടുകളൊക്കെയാ പിന്നെ പഴുത്തതും ഇല്ലായിരുന്നു.
ഞങ്ങള് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്.
ഉം അതല്ല ഇത് എല്ലാ ദിവസൊന്നും കിട്ട ഇതിലൊരു ഒരു മൂന്നാല് ദിവസം കൂടുമ്പോ നിലത്ത് വീഴും പഴുത്തത്
അതേനക്ക് ഞാവലോ ഞാവലും ഞങ്ങള് ഞാവലും വാങ്ങിച്ചു വച്ചു. ആഹ ഉം ഉം എല്ലാ വ പ്രതികാരമൊന്നുല്ല
അതല്ലേ ഞാവൽ എങ്ങനെയാ തന്നു വിടുന്നത് കാരണം ഞങ്ങടെ വീട്ടിലോട്ടുള്ള- ചില്ല മുറിച്ച അപ്പോൾ പറമ്പിലാണ് വീഴുന്നത് ഞങ്ങളന്ന് പറയാ പറമ്പിൽ വീഴുന്ന ഈ ചള്ളി കടക്കുന്നത് പിന്നെ കഴുകി. ഞങ്ങളെടുത്ത് കഴിക്കുക അല്ലെ വയിനിടുവ അവിടം വരെ കൊണ്ട്രെണ്ടി വരില്ലേ അപ്പോ
അതൊരു പാത്രത്തിലാക്കി കൊടുക്കണായിര്ന്ന് പത്രം അങ്ങ് തിരിച്ചു കൊണ്ട് വന്നാ പോരായിരുന്നോ അത് ആ പാത്രത്തിലാക്കിയിട്ട് ഉമ്‌വ പോയ പോരേ ഉം സാരോല്ല ഞങ്ങള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പുളിഞ്ജി യും പൂക്കും
അതെ ഒരു
ആ് അതാ ഞങ്ങളടെ പുളിഞ്ചീ പുക്കും ഒരു നാൾ ഉം
ഉം
പിന്നെ വേറെ എന്തുവാ
ഉം വേറേ
ഞങ്ങളുടെ അത കണക്ക് ഡ്രാഗൺ ഫ്രൂട്ടില് അഞ്ച് പഴി ഏ
വേൾഡ് കപ്പ് ഒക്കെ കാണാറുണ്ടോ
ഓ വണ്ടൊക്കെ കാണുവായിരുന്നു ഇപ്പൊ ഞാൻ കാണത്തില്ല
അഎന്താ
ഓ
ലോകകപ്പ് ഒക്കെ നാലു കൊല്ലം കൂടെ വരുമ്പോ ഉള്ളൊരു പ്രതിഭാസമെന്നല്ലേ പറയ്ന്നെ
അതാന്ന് എന്നാലോ ന്ക്ക് ക്രിക്കറ്റാ ഇഷ്ടം ഉം
ക്രിക്കറ്റ് ഇന്ത്യയുടെ കളി വരുമ്പോഴോ
ഇക്കാ ഇന്ത്യാടെ കളി വരുമ്പോ ഒരു കറി ഇപ്പൊ ഇടക്കൊക്കെ ഫുട്ബോളൊക്കെ കാണുവായിരുന്നു ഇപ്പൊ ഈ പിള്ളേ ടെ ആരും ടിവി ഇടത്തില്ല ഇവിടെ
അതോൻണ്ട് പിന്നെ ആരും കാണത്തില്ല ഓ ആർക്കും ഇഷ്ടല്ല ആർക്കും സമയല്ല ആ ടി വി ഇടത്തേയില്ല ഇവിടെ ടി വി ട്ട് കണ്ടിട്ടേ ഇല്ല പ്യാർ മോന്റെ പരീക്ഷ എങ്ങാണ്ട് അവൻ ആ ക്ലാസ് യൂട്യൂബ് ക്ലാസ് കാണാൻ എങ്ങാണ്ട് ഇട്ടതാ ഞങ്ങൾ ആരും ടി വി കാണ ത്തില്ല സീരിയലും കാണത്തില്ല എല്ലാരും ചോയ്ക്കും എല്ലാ വീട്ടിലും എല്ലാരും സീരിയല് കാണും നിങ്ങളെന്താ സീരിയല് കാണാത്തേ ന്ന്
ഇവിടെ ആരും സീരിയല് കാണത്തില്ല പക്ഷെ എല്ലാരും സിനിമ കാണും ഇവിടെ എനക്ക്ന്ന് പറഞ്ഞ ദിവസം പ്പോ ഇപ്പൊ കൊറേ ഇപ്പൊ കോളേജില്ലല്ലോ അപ്പൊ ഇവിടെ ഇന്ന്
ഞങ്ങള് സിനിമേം കാണാറില്ല സീരിയെലും കാണാറില്ല ഒരു കുന്തവും കാണാറില്ല
ആ ഇവിടെ മിക്കപ്പോഴും ഒരു സിനിമയുടെ പകുതിയോ മുക്കാലോ എങ്കിലും കുറഞ്ഞത് ഒരുസം കാണ
ആ ഇവിടെ ഞങ്ങളാരും സിനിമയും സീരിയലും കുന്തോന്നും കുട്ചക്രവ്വൊന്നും കാണാറില്ല
ആഹാ ആ ഞങ്ങള് സീ സീരിയൊന്നും കാണാറില്ല പിന്നെ ഇംഗ്ലീഷിലെ സീരീയസൊക്കെ ഞാൻ കാണും മലയാളം സീരിയല് മലയാള സീരിയല് അവസാനം കണ്ടുണ്ടോ കടമറ്റത്ത് കത്തനാർ വണ്ട്
ആഹ് അതൊക്കെ കാണുവായിരുന്ന് കടമറ്റത്ത് കത്തനാര് കാണും പിന്നെ വേറെ ഒരെണ്ണം അൽഫോൻസാമ ഉണ്ടായിരുന്നു അതക്കെ ഒക്കെ കാണുയിരുന്നു ഞാനും ക്കെ ആയി കണക്കി എണക്ക പിന്നെ അതൊന്നും കാണാറില്ല അവർക്കൊന്നും സമയല്ല അവരൊന്നും വിടത്തൂല്ല പിന്നെ അവര് പഠിക്കുന്ന സമയാണ് ഞങ്ങളും അങ്ങനെ ടി വി വെക്കാറില്ലായിരുന്നു അപ്പൊ അത് കാരണം ആരിക്കും അതിനകത്തൊട്ട് താല്പര്യെല്ല ടി വി അവിടെ ഇരിപ്പുണ്ടെന്ന അല്ലാതെ എവൻ ഇടയ്ക്കിടക്ക് യൂട്യൂബ് ക്ലാസിട്ട് കാണും അത്രേ ഒള്ളൂ ആരോ
ആ ഇവിടെ ഞങ്ങള് അടിയായിരുന്നു അചായന്മാരുണ്ടായപ്പോ ടി വി ഇടാനായിട്ട്
ഹ്മ്
ആറ ഒരാൾക്ക് ആറ ആറരക്ക് അതല്ല വൈകിട്ട് ആററൊട്ട് ഇപ്പ ഏയ്‌ മണി വരെ അമ്മയ്ക്ക് ശാലോം ടിവിയിലെ പ്രസംഗം കാണണം ഏഴുമണിക്ക് പ്രാർത്ഥിക്കായിരിക്കും പ്രാർത്ഥന കഴിഞ്ഞാ പിന്നെ ഏഴര ഏഴര തൊട്ട് എട്ടര വരെ മറ്റേ റസലിംഗ് ണ്ട് മറ്റേ ഡബ്ള്യൂ ഡബ്ള്യു അത് കാണോന്നും പറഞ്ഞ് ഹ് അച്ചാച്ചൻ വരും. ഉം രണ്ടാമത്തെ ചേട്ട അന്നേരം സിനിമ കാണണംന്ന് പറയും, എനിക്ക് അന്നേരം കാർട്ടൂൺ കാണന്ന് പറയും.
ആഹ് അടിപൊളി. ആഹ് ഇവിടെ പിന്നെ അങ്ങനൊന്നുംല്ല. ആർക്കും ആർക്കുക്കൊന്നുമില്ല, അവരവർക് ഇഷ്ടവുള്ളപ്പം ഇഷ്ടമുള്ളവരെ വിടുവെന്നല്ലാതെ. ആരും ഇടാറില്ല. പിന്നെ ഇവര് രണ്ടു പേരും ഇപ്പ ഇ ഇപ്പ വന്ന് വന്ന് ചോ ഫുഡ് കഴിക്കുമ്പോ ഒന്നിടും ഇച്ചിരിയേരം. അന്നേരം ഒരാള് ഉ പൂപ്പി, ഒരാള് മഞ്ചാടി, ഒരാള് കാട്ടിലേ കണ്ണൻ ആവലിയ കൊച്ച് ച്ച്ങ്ങളായി എന്നാലും നാണോ മാനോം, ഇപ്പഴും അവത്ത്ങ്ങക്ക് അത് മതി. കൊച്ചു പിള്ളാരുടെ കാട്ടൂൺ. കോഴിയമ്മയും ഉൺ ആ പബ വന്നെ പക്ഷെ കൊച്ചു മനസ്സാണെങ്കിലും സ്വഭാവത്തിൽ അതൊട്ടുല്ല.
ഇല്ല ല്ലേ? ഉം കൗമാരക്കാരടെ സ്വഭവാ..
കുഞ് കാ കാണുന്നതെല്ലാം കാർട്ടൂൺ കഥാപത്രങ്ങള. ആ അത് കണ്ടോണ്ടേ ഫുഡ് കഴിക്കത്തോള്ള്.
ആണോ? ആ ഞാൻ ഇവിടെ പണ്ട് ഞാൻ കണ്ടോണ്ടിരന്നന്താ കൊച് ടിവിയില് ഹീമാന്, ജാക്കിച്ചാ
ഉണ്ടീം ഉണ്ടനും മറ്റേ നെയ്യപ്പം ചുട്ട് പുലിക്ക് കൊടുക്കുന്ന ഉണ്ണിയപ്പം ചുട്ട്. അറിയാ അതല്ലയാ ആ അതൊക്കെ കാണും. എനിക്കതൊക്കെ കാണാപാടാ അതെല്ലാം കാരണം ആ അബിയ കുഞ്ഞായിരുന്നപ്പഴേ അതായത് എൽ കെ ജി തൊട്ട് ഇതെ ല്ലാം വേടിക് ക്കായിരുന്ന്. പൂപ്പി, പൂപ്പിയുടെ ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം, മൂന്നാം ഭാഗം, മ ഞ്ചാടി ഒന്നേ, രണ്ടേ ഭാഗം ഇതൊക്കെ ക്കന്ന് അതിലെ കഥകളൊക്കെ നല്ല ആ സീഡി വാങ്ങിച്ചിട്ട് കാണിച് കൊടുക്കുവായിരുന്ന്.
ഉം ഞാ വിടെ വിടേം പണ്ട് സീഡി വാങ്ങിച്ചിട്ടുണ്ട്. സീഡി വാങ്ങിക്കുന്നത് ഇതാ ഏഹ് മച്ച് എന്താ. ജോർജ് ഓഫ് ദ ജംഗിള്
ആഇതിങ്ങനെ എല്ലാം മഞ്ചാടി, പൂപ്പി, കാട്ടിലെ കണ്ണൻ അങ്ങനെ കുറെ എണ്ണം. അതൊക്കെ അങ്ങനെ പറഞ്ഞ പറഞ്ഞു പറഞ്ഞതിലെ കഥകളെല്ലാം എനിക്ക് വയങ്കര ഇത പിന്നെ കൊറെ കഴിഞ്ഞപ്പ ഈ സീഡി വേടിപ്പങ്‌ മാറ്റി. പിന്നെ ലെവൻ ലത് കാണുമായിരുന്നു. ആരോൺ സ്റ്റുവർട്ട്ലിറ്റിൽ, ലിറ്റിൽ സ്റ്റുവർട്ടോ, സ്റ്റുവർട്ട് ആൻ് ലിറ്റിൽ
ചെറിയ മൊയലിൻ്റെ അല്ല എലിയുടെ.
ആ ആ പിന്നെ ജോ ജോണിന്റെ ഒരു കഥയില്ലേ? യോ. എന്ത്ക്കാ ആയിന്റെ പേര് സ്റ്റുവർട്ട് ലിറ്റിൽന്നും പറഞ്.
അതാ ചെറിയ എലിയടെ വെള്ള കളറിലെ എലിടെ.
ആആ അതാണോ? അത് ഒരു ചെറുക്കനും അവന്റെ കൂട്ടുകാരൻ.
അതന്നെ.
ആ അയ്യോ അതിലെ കഥ പിന്നെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു ലില്ലി ലില്ലി. ലില്ലിലെ ലിലിയിൽ എല്ലൽ. എൽവൈ ലില്ലിയുടെ ഏതാണ്ട് ഒരു സംഭവം ഇത് രണ്ടും കാണാപ്പാടായിരുന്നു എനിക്ക തൊക്കെ. ഇ പിള്ളേരിട്ട് കാണുന്നുണ്ട്.
ഇവിടെ പിന്നെ മലയാളത്തിലായിട്ടുണ്ടോ? മഞ്ചാടി അത്പണ്ട് കണ്ട ഓർമയുണ്ടെ നിക്ക്. പിന്നെ ഇവിടെ ടിവിൽ ഡിഷ് എടുത്ത കഴിഞ്ഞ പിന്നെ കാർട്ടൂൺ നെറ്റ്വർക്ക്, പോകോ ഡിസ്നിയ അതൊക്കെ വന്നപ്പോ പിന്നെ കൂടുതൽ മലയാളത്തിന്ന് മാറി ഇംഗ്ലീഷ് കാർട്ടൂണൊക്കെയായി.
ഇവിടെ ഇംഗ്ലീഷൊന്നും ആ ആരും കാണാറില്ല.
മ്ഹ്
ഇപ്പൊ പ്പോ ബി എച്ച് ഇട ഇടക്കൊക്കെ ഇംഗ്ലീഷ് സീരിയലൊക്കെ കാണോ തോന്നാ ഉമ്
ന്നാ ശരി ന്ന
ആഹ് ശരി ശരി ഓക്കെ.